ഒർക്കം വന്നോ
ഓഹ് ഒർ ക്കം ഒന്നും വരുന്നില്ലടെ ചൂടാ മ്മ് ഉറങ്ങണം ഉം നല്ല ചൂടാ മോനിവിടെ കിടന്ന് കൂർക്കം വലിച്ചു ഉറങ്ങുന്നു ഞാനിവിടെ ഉറങ്ങാതെ ഒരു മൂലക്ക് ഇരിക്കുന്നു
അഅഹ് മോനെന്നും ര പകല് ആഹ് രണ്ട് ദിവസായി
ആഹ് ഓഹ് എങ്ങ് ഉറക്കുന്നതാ പിടിച്ചിട്ട് അവനൊറങ്ങണ്ടാന്ന് പർഞ്ഞ് കരച്ചില ഞാൻ എങ്ങനെങ്കിലും കൊണ്ടിട്ട് ഉറക്കും അല്ല അത്രയും നേരവെങ്കിലും ഒരു സമാധാനന്തരീക്ഷം വേണ്ടേ യ്യോ യന്തൊരു തകർ രണ്ടു പേരും കൂടെ ഉണ്ടായിണ്ട് ഇപ്പ വെക്കേഷൻ ഇല്ലിയോ രണ്ടിനേം പിടിച്ചാ കിട്ടത്തില്ല പറഞ്ഞാല് കേക്കൂല മ്മ് പിന്നെ നമ്മക്ക് ഇതൊക്കെ ഒള്ളു ഏക വഴി
മ്മ് ഒറ്റക്കാണെങ്കി തന്നെ പറഞ്ഞാൽ കേക്കൂല ഇവിടെ ഞാൻ നേരത്തെ ഞാന് ഒന്ന് ഉറങ്ങാൻ കിടുന്നതാണ് ഇവടെ മഴ പെയ്തിട്ട് സിറ്റൗട്ടിൽ നിന്നിട്ട്ണ്ട് വെള്ളത്തിലിങ്ങനെ കളിക്കണ് ണ്ട് ണ്ട് വര്ന്ന്ണ്ട് അയില് ഞാനൊരു അടി കൊടുത്ത് അക കത്തക്ക് കേറ്റിയതാ ഒന്നാണെങ്കിലും രണ്ടാണെങ്കിലും കണക്കന്നെ ഉം പിന്നെ നമ്മള് ഒതുക്കീയട് വെച്ച് എ കഴിഞ്ഞാ പിന്നെ ഓൽക്ക് ആകെങ്ങിട്ട്
ഉം ആന്നാന്ന് ഇവറെ മെയിൻ പരിപാടി ഇതന്നാ രാവിലെ നമ്മള് ഇവർ ഉറങ്ങുന്ന സമയത്ത് എല്ലാം റെഡിയാക്കി വെക്കും കും എണീക്ക അങ്ങ് തുടങ്ങും ഒരു സൈഡീന്ന് അങ്ങ് തുടങ്ങും പുറകേ വരും ആതി വര്ന്ന ഓള് അട് ഇപ്പോൾ രണ്ടെണ്ണം കൂടെ ഒരുമിച്ച് സെറ്റ് ചേർന്ന പെർക്കിയത്
ആ ഓലെ കളിക്കണത് ഓല് എന്താ കരുത്ണ അതൊക്കെ ഫുള്ള് നിലത്തായിരിക്കും എല്ലോട്ത്തും ഇള്ളന്നെ എന്നിട്ട്
ഉം
പിന്നെ നമ്മളോല് ദേഷ്യം വരുമ്പോ ഒന്ന് ഇങ്ങനെ അടിക്കുംന്നല്ലാതെ
ഉം പിന്നായാല് നമ്മക്ക് ക്ക് തന്നെ സങ്കടം വരും അടിച്ചെയ്ഞാൽ ച്ചോ വേണ്ടായിരുന്നു ഉം ഉം അന്നേരം പാവം തോന്നും ഇച്ചിരി നേരം കയ്യുമ്പ പിന്നേം ദേഷ്യം വരും പിന്നേം ബല്ലോം പറയും ഇതി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നോണ്ടേ ഇരി ക്യും
ആ അതെന്നെ
പിന്നെ അവിടെങ്ങന മുറ്റത്തൊക്കെ സ്ഥലവൊക്കെ ഒണ്ടോ
ആഹ് മുറ്റത്തൊക്കെ നല്ല സ്ഥലൊണ്ട് ഞങ്ങക്ക് മുകൾക്ക് ഇത് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാക്കാണ് ഇങ്ങനെ കൃഷികളൊക്കെ കുഴിച്ചിടാൻ തായെ അല്ലേ ഉണ്ട് ഇരുപത്തഞ്ച് സെന്റ് സ്ഥലം അങ്ങനെ ഒഴിച്ചിട്ട് തരും
ആ അപ്പൊ നല്ല സ്ഥലൊണ്ട് അവിടെല്ലാം പറന്ന് നടക്കാം ഞങ്ങൾക്ക് ആണെങ്കിൽ സ്ഥല കുറവ് അവിടെ. അടുത്തടുത്ത് വീടാ.
ആഹ് അത് ശരി ആഹ് അപ്പൊ പിന്നെ കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമു
ആഹ് അന്ന് അവര് അപ്പം അവരുടെ മൊത്തം ഇന തന്നെ നടന്നു നടത്തും വെളിലോട്ടൊന്നും ഇറങ്ങാൻ സ്ഥലമില്ല, തൊട്ടപ്പുറത്ത് വീട് തൊട്ട് പുറകെ വീട്.
ആഹ് ശരി ഏഹ് ഞങ്ങളവിടെ ഫുള്ള് മതില് നല്ലരസ മതിലൊക്കെ കെട്ടി തൊ തില് ഇവിടുന്ന. താഴെ അപ്പുറത്ത് കുട്ടികളൊക്കെ വരും താഴെ കൊറെ കു ട്ടികളുണ്ട് കളിക്കാൻ പറ്റിയ വലുതായത്. അവരൊക്കെ വരും. അങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോവും.
ഉം ആഹ് ഇനിയിപ്പ ഈ ഒരു മാസം കൂടെ ഒക്കെ അല്ലെ ഉള്ളൂ.
ആഹ് അതെന്നെ കഴിഞ്ഞില്ലേ ഈ മാസം. ഇനിയിപ്പോ ഇരുപതും ഇല്ലല്ലേ പത്തൊൻപത് ദിവ തോനുവല്ലോ
ആഹ് ആഹ് അത് ശരിയാ ആഹ് ഇവിടെ എന്ത് വാന്നോ അ റിയത്തില്ല. നമ്മളൊന്നും അറിഞ്ഞില്ല ചെലപ്പോ ഒരു രണ്ടും മൂന്നും ഒക്കെ ആവും ഏ ഇനി അവള് രണ്ടിലാ
ആഹ് രണ്ട്ക്കാണ് ൻ്റെ മോനെനി.
ആഹ് അപ്പൊ കറക്റ്റാണല്ലോ ഉം
എത്ര വയസ്സാണിപ്പോ മോൾക്ക്?
ഇപ്പ ഓക്ക് ഏഴു വയസ്സ്.
അത് ശരി ൻ്റെ മോന് ഏഴ് എ എട്ട് ഒക്ടോബർക്കാണ് ആവാ
ആഹ് ആഹ് ആഹ്
ഒപ്പം തന്നെയാണ്.
ഉം പിന്നെ
പിന്നെ ചക്കങ്ങളെ വീട്ടില്ണ്ടാവു ല്ലേ?
ഇല്ല അപ്പുറത്തെ വീട്ടീന്ന് തന്നതാ, ഉം ഞങ്ങക്ക് അയ്യത്ത് ഒരു പ്ലാവുണ്ട്, പക്ഷെ അതിനാത്ത് താഴെ കൊറച്ച് അയ്യണ്ട് കുറച്ചങ്ങോട്ട് മാറി ഒരു അഞ്ചു സെന്റുണ്ട്, അവിടെ ഒരു പ്ലാവുണ്ട്, പക്ഷെ അതിനാത്ത് ചക്കയൊന്നും പിടിക്കത്തില്ല, ചുമ്മാ അവിടെ നിക്കാ. ഉം പിന്നെ അപ്പറത്തൂന്നും ഇപ്പറത്തൂന്നൊക്കെ ഓരോ ഇന്നലെ അപ്പുറത്തെ വീടിന് തന്നതാ ഉം അങ്ങനെ അങ്ങനെ ആ അത്‌ എടുത്തേ കഴിക്കാനോടെ എല്ലാ ബ്രെഡിലും ഇ അപ്പം ഉണ്ട് അതെടുത്ത് ചൂടാക്കിയോ നെയ്യ് ഒഴിച് അങ്ങനെങ്ങണം പിള്ളേ കാണാൻ കൊടുക്കും ചായ പ്രത്യേകിച്ച് ഒന്നും ഇരിപ്പല്ല ഇരുന്നേ എല്ലാം തീർന്ന് മ് ആ വല്ല- ഏത്തക്കഅപ്പോ അങ്ങനൊക്കെ എന്തെിലൊക്കെ ഉണ്ടാക്കും
അന്ത യത്ത കപ്പായ നാല്
ഏത്തക്കാ കൂടെ ഏത്തക്ക ആ അത് തന്നെ
ആ പഴംപൊരി മൈദ മൈദമാവ് അതൊക്കെ കലക്കിട്ട്
അ മുക്കിയിട്ട് എണ്ണയ്ക്കകത്തിട്ട് അതാകുമ്പോ എളുപ്പമുണ്ടല്ലോ ഉം അതണ്ടാ പിന്നെ എന്തേലൊക്കെ ആ ഉണ്ണിയപ്പം ഇവിടെ അമ്മയു ണ്ടാക്കും കൂട്ടത്തി ഞാനും ചെന്നിരു- ഒഴിച്ചു കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്യും പിന്നെ ചിപ്സൊക്കെ ഈസി തേപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കി അതൊക്കെ ചെയ്യും ചിപ്സ് വറക്കാ അതൊക്കെ ഉം ആഹ് അതൊ പുള്ളാര് ഇങ്ങനെ എപ്പ നോക്കിയാലും വെല്ലോ കൊറിക്കാൻ താ കൊറിക്കാൻന്താന്ന് പറയുമ്പോ നമ്മള് എ എന്തേലും കൊടുക്കണ്ടേ? അയിന് എന്തെങ്കിലൊക്കെ ഒപ്പിച്ചു ആഹ് ആഹ് ഇവടെ ഏത്തക്കെയൊക്കെ ഇഷ്ടം പോലെ കി ട്ടും
ഉണ്ട് ല്ലേ ആഹ്
ചന്തേ പോയാ മതി അല്ലാതെ ഇതുവഴിയൊക്കെ റോഡ് വഴിയൊക്കെ കൊണ്ട് പോവും അന്നേരം അതിനാത്തിന്ന് ആഹ് ആഹ് അന്നേരം ഇവന് ഇല്ല വറുത്ത് പൊടിച്ചു വെക്കും, അല്ല ഒണക്കിപ്പൊടിക്കും കുഞ്ഞിനെ, ഒണക്കിപ്പൊടിച്ച് കുറുക്കുണ്ടാക്കാൻ ആഹ് ആ പൊടി കുറുക്കാൻ എടുക്കാ, പിന്നെ കൊറച്ചെടുത്ത് ഇതുപോലെ വറത്തുണ്ടാക്കും ഒരു മൂന്നോ നാലോ അവ ക്ക് വേണ്ടി വറത്തു വെക്കും
ആഹ് ഞങ്ങളിങ്ങനെ അഹ് അങ്ങൻത്തൊന്നും ഇണ്ടാക്കലില്ല ഞങ്ങളെ ഇവടെ കൊണ്ടുവര ലില്ല അടിക്കൂടി പിന്നെ പഴംപൊരി ഉണ്ണിയപ്പം നെയ്യ പ്പം അങ്ങൻത്തെത് ഇൻക്ക് എണ്ണെ എണ്ണ പലഹാരങ്ങള്ണ്ടാക്കൻ ഭയങ്കര ഇൻട്രസ്
ആഹ്
നല്ല ടേസ്റ്റ് ഉണ്ടാവും ണ്ടാവും അത് ഇപ്പ പിന്നെ ഇങ്ങനെ ആയോണ്ട് ആ നെയ്യപ്പം ഞാന് അരി അര്ച്ച്ട്ട് കൂട്ടി വെക്കും ഉം രാവിലെക്ക് കാല് വേദനായോണ്ടെ ങ്ങാടല്ലാതെ വേ ണ്ട ഞമ്മളിപ്പോ ഈ അടിക്കലും തൊട ക്കലും അതൊക്കെ പിന്നെ ഞമ്മ
ഉം അങ് ആഹ് ബുദ്ധിമുട്ടാ ന്നാലും ഉം
പത്തിരി അങ്ങനെ ക്കെണ്ടാക്കും
ഇത്തിരി
ഉം കോഴിയവിടെ ഉണ്ടോ നിങ്ങളെവിടെയാ നാട്ടില് പോയ ചെറിയൊരു ഇത്
ഇല്ലില്ല
എന്തേ
ഇല്ല ഞാൻ ഇങ്ങനെ വീട്ടിൽ ഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് ആ പലഹാരങ്ങളൊന്നും തെക്കോട്ടില്ല അതൊക്കെ ഒക്കെ വടക്കോട്ടാന്ന് തോന്നുന്ന് അല്ലേ ഇവിടെ മൊത്തം പൊരിപ്പ് കാര്യങ്ങളാ ഉഴുന്നാ വട പരിപ്പുവട മറ്റേ വട ആ വട ഈ വട അങ്ങനെ കുറേ ഐ ഒക്കെ പിന്നെ ഞങ്ങടെ അവിടെ ഉം അവിടെ വടക്കുന്നുള്ള ഒരു ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു എന്റെ വീടിനടുത്ത് അന്നേരം അവര് ഇതുപോലെ കൊറെ കൊണ്ട് കല കലത്തപ്പോം ആഹ് അങ്ങ് ആഹ് അതൊ ഒക്കെ കൊണ്ടുന്നു തരും അന്നേരമാ ഞാൻ ആദ്യായിട്ട് ഇതൊക്കെ കാണുന്നെ അവര് വരുമ്പോ ഇഷ്ടം പോലെ പല ഇല്ല എന്ത് എന്തുവാ അതിനു പെറയുന്നെ ഉന്നക്കായയേ
ആഹ് ഉന്നക്കായ പഴം കൊണ്ട് പഴം ഒടച്ചിട്ട് ആഹ് കൈവീസി മുട്ടമാല ആ ടേസ്റ്റ് ആണ് മുട്ടമാല എനിക്കറിയില്ല ഉണ്ടാക്കാൻ അത് തലശ്ശേരിന്ന് ഒരു താ എന്ത് ചെയ്യാന അവിടെ എന്റെ എന്റെ സ്വന്തം വീടിന്റെ അവിടെ അതുണ്ടാക്കിട്ട് കൈവീസി അറിയതുണ്ട് നമ്മളെ ജിലേബില്ലേ അത് അ ലെയർ ലെയർ ആയിട്ടും
ആഹ് ആഹ് അങ്ങനെ ഞാൻ ഇതൊക്കെ തിന്ന കഴിക്കുന്നത് ഉം നമ്മുടെ ഇല്ലല്ലല്ല ഇവിടോട്ട് അങ്ങനെയുള്ള പേരുകൾ തന്നെ കേക്കു ന്നൊക്കെ കൊറവാ
പിന്നെ വീട്ട ൽ പിന്നെ വേറെ ആരൊക്കെ ഉണ്ട്
വീട്ടില് അച്ഛനും ഉണ്ട് അമ്മയയും ഉണ്ട് ചേച്ചി കല്യാണം കഴിച്ചു വിട്ടു അപ്പ അവര് രണ്ടു പേരേ ഉള്ളു അവിടെ
ആ നിങ്ങളെ കല്യാണം കഴിച്ചടുത്തപ്പോ
ഏഹ്
കല്യാണം കഴിച്ച് വീട്ടില്ൽ ആരൊക്ക
ഇവിടെ ഇവിടത്തെ അമ്മയുണ്ട് അച്ഛനുണ്ട് പിന്നെ ചേട്ടനണ്ട് ചേച്ചി കുറച്ച ദൂര ഇവിടെ ഒരു നാത്തൂനുണ്ട് കൊറച്ച ദൂരായിട്ടാ
ആ ആ ഇവിടെ ഇന്നലെ ഇന്റെ നാല് അല്ല മൂന്ന് നാത്തമാര് നാല്ല്ലേ രണ്ടെണ്ണം ഗൾഫിലാണ് വലിയ നാത്തൂനും ചെറിയ നാത്തൂനും നാത്തൂനുകൾ അവരെ അവിടെ വർക്ക് സി എ ആണ് ഒരാൾ സി എ മറ്റേ രണ്ടുപേരും പി എസ് എഴ്തിട്ട് ആ കോഴിക്കോട് യൂണിവേഴ്സിറ്റി ട്ടി കേട്ടുക്ക്ണോ
ആ ആ ആ
ഒരാളെ അവിടെ വർക്ക് ചെയ്യാ ഒക്കെ ഗവൺമെന്റ് ജോലിക്കാര ഞാനെന്നെള്ളൂ ഇല്ലാത്ത
ഉം ഉം അ കൊഴപ്പല്ല ഇല്ലല്ല ഇല്ലല്ല ഞാനും ഇങ്ങനൊക്കെ തന്നെ പോകുന്നു ഞാൻ ഐ ടി ഐ
ആ അയ് ശരി ഞാൻ പ്ലസ് ടു
ആ ആ. കൊഴപ്പല്ല സമയമുണ്ട്. സമയംഇങ്ങനെ കിടക്കുവല്ലേ അടുത്താള് വരട്ട് അടുത്തആള് വന്ന് കുറച്ചാൾ അവ കഴിയ്പോ പിന്നെ. പെയ്യാ പോയിത്.
ആ ഹാ അപ്പൊ തീരെ ഒഴിമുണ്ടാവൂല.
സ്കൂളിൽ വിടണം. സ്കൂള് വിട്ട് കഴിഞ്ഞ് അടുത്ത പിന്നെ വഴി നോക്ക ഉം പിന്നെ.
അവനാരു ജോലി. ഉണ്ടെങ്കിലേ അതൊരു ഇത് തന്നെയാണ് നമ്മക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു വരുമാനം. വേറെ എല്ലാരോടും കൈ നീ. ട്ടണ്ടല്ലോ. അവനവന് ആവിഷത്തിന് ഇവിടെ ഉമ്മന്നോട്. പോകാൻ പറഞ്ഞതാണ് എന്തെങ്കിലും ഒക്കെ പഠികാൻ. എനിക്ക് താല്പര്യം ഇല്ലാർഞ്ഞാണ്ട്.
ഉം. അന്നേരം നമുക്കൊരു താല്പര്യം കാണത്തില്ല. ഇനി ഇച്ചിരിയും കൊണ്ട് കഴിയുന്നോറെ നമുക്ക് താല്പര്യം കൂടി കൂടി വരു അന്നരെ സാധ്യതയ ഇല്ല ഉ അതാ ഈ കുഴപ്പം കിട്ടിയ അവസരം എവിടെങ്കിലും കിട്ടിയ അന്നേരം മുതലാക്കിക്കോണം. ഉം. നമ്മള് പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനകത്തു നിന്ന് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാ ഒരുമാതിരി ലൂപ്പ് പോലെ. നമ്മളിങ്ങനെ വീട്ടില് ആയി പോയി കഴിഞ്ഞാലേ. പിന്നെ നമ്മുക്കങ്ങ് ഭയങ്കര ഒരുമാതിരി.
ആ ഒന്നാമതന്ന് രാവിലെ എല്ലാം കൂടെ ഉ ഒരുക്കി വെച്ച് പോവണ്ടേ അതാണ്.
ഉം ആണ് അത് ഓർക്കുമ്പോളാ. നമ്മള് ഇനിയിപ്പോ ജോലിക്ക് പോകുവാണെങ്കിൽ തന്നെ രാവിലെ എണീറ്റ് മൊത്തം ഉണ്ടാക്കി വെച്ചിട്ട് പോണം പിന്നെ തിരിച്ച് വന്നിട്ട് പിന്നെയും അത് ഒക്ക തന്നെ ചെയ്യണം അത് ഓർക്കുമ്പോളേ മടുക്കും. ഉം
എന്റെ ചെറിയ നാത്തുനെ. കുട്ടിനെ ഡെകേറിൽ ഒക്കെ ആക്കിട്ടാ പോകുന്നത്. ജോലിക്ക് പോന്നത് മറ്റേ വലിയ നാത്തൂനും അങ്ങനെ ആണ്. ചെറുതാ അങ്ങനെയാണ് അബുദാബിയിലാണ്
നമ്മുടെ ഇവിടെൊക്കെ അതിനും ബുദ്ധിമുട്ടാന്ന് തോന്നുന്നു എന്തൊരു ഫീസാ
ആഹ് എല്ലാത്തിനും ഇണ്ട് കുട്ടികളെ ബുക്കിനൊക്കെ എന്താ വില എന്തൊരു ഞങ്ങള് പറയെം ചെയ്തു രണ്ടാം ക്ലാസില് എത്രയാണ് റേറ്റ്
പണ്ടൊക്കെ ഗവണ്മെന്റ് സ്കൂളിൽ പഠിക്കുമ്പോ നേരെ എന്ന് ഓളോറങ്ങുന്നേനു മുൻപ് ബുക്ക് വാങ്ങിച്ചോണ്ട് വരുമ്പോ ഒന്നും അറിഞ്ഞില്ല ഇപ്പൊ പിള്ളാരെ ഉണ്ടാക്കുമ്പോളാ
മെന്റില് അന്നത്തെയണ് ഗവർമെന്റിൽ വേണല്ലോ പടുപ്പും ചിതിനെ നമ്മളൊക്കെ ഇപ്പോ പിന്നെ കുട്ടികൾക്ക് എങ്ങനെങ്കിലും നമ്മള് എ ഇപ്പൊ ജോ എന്താ പിന്നെ വിദ്യാഭ്യാസം ഉണ്ടായിക്കോട്ടെ ന്നരുതി പ്രൈവറ്റിലാണത് ചേർത്ത തീരെ ഇല്ലാത്തോള് ഗവൺമെന്റില്ചേർക്കും നമ്മള് എന്തുവാ ഇവ ഒലും കുട്ടികള വിദ്യാഭ്യാസം അത് നന്നായിട്ട് പോകണം നല്ല
ഉം ആന്ന് ആന്ന് ഇവിടെ അങ്ങനെ വിചാരിച്ച് നല്ലൊരു സ്കൂള കൊണ്ടാക്കിയക്ക
ഉ ഞങ്ങള് അതന്നെ നല്ലൊ ഫിസണേ ഡൊണേ തനുവ
ഉം ആന്ന് ആന്ന് ഉ ഇവിടെ ഇതുവരെ അടച്ചിട്ടില്ല അത്തമാസം ആദ്യം എങ്ങനും കൊണ്ടടയ്ക്കും പറഞ്ഞിരിക്ക പുസ്തകം എന്തായാലും അങ്ങ് വാങ്ങിച്ചു
ആഹ പുസ്തകം ആ അല്ല ജൂണില് അടച്ചാ പോരെ
ആഹ് ജൂണിൽ അടച്ചാ മതി എന്നാ പറഞ്ഞു അവര് പിന്നെ അമ്മക്ക് ഉണ്ടെങ്കി നേരത്തെ കൊണ്ട് അടക്കാം നമ്മക്കില്ലത്തൊണ്ടനക്കുന്നില്ല എത്രയും പെട്ടെന്ന്ഏ എത്രയും പെട്ടെന്ന് എന്ന അവർക്ക് അത്രയും സന്തോഷം
ഉം നമ്മുക്കിപ്പ തീരതരയുടെ പൂതിയ സഹ കൊടുക്കാൻ കഴിയണ്ടേ മറ്റേ കുട്ടി ചെറിയ കുട്ടിക്ക് രണ്ട് വയസ്സ് ഇല്ലേ
ആ രണ്ടു വയസ്സ് ഓ അതിനെങ്ങനെങ്കിലുരു അങ്ങനവാടിലാക്കിട്ട് വേണം എനിക്ക്